ഹലോ
കേക്കാവോ ഹലോ
ആഹ കേക്കുന്നുണ്ട്
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ ഞാൻ വിചാരിച്ചു നെറ്റ്ഇഷ്യങ്ങണ്ട എതാ ഇപ്പോഴും കേൾക്കുന്നില്ല ഹലോ കേക്കാവോ ആഹ് യിപ്പം
ആഹ് ആഹ് ആഹ് ചെറിയ കുഴപ്പുണ്ട് തോന്ന ണ്ട് അല്ലേ
അന്നെ നെറ്റ്ഇഷുണ്ട് പറയണ വ്യക്ത അല്ല
ആഹ പറഞ്ഞു കൊറച്ച് കഴിഞ്ഞിട്ടാണോ കേക്കണത്
ആയിരിക്കും അപ്പൊ എനിക്ക് അങ്ങനെ എതൊന്ന ഡിലേ ആവണായിരിക്കും പറയണത്
മ് മ്
മ് ചായ കുടിച്ചോ
ഓ ചായ ഒടിച്ചു
ആഹ ഞനെ ഞൻ എണീറ്റിട്ട് ഉണ്ടായിരുന്നുള്ളു
ആഹ് ആഹ്
എണീറ്റിടെ ഉണ്ടായിരുന്ള്ളോ അപ്പഴ ഇല്ല ചായ കുടിക്കണ അത്രേ ചായ പുട്ടും കടലൊക്കെറിയന്ന പോ ഞാനേ അത് ഇന്നലെ ഇന്നലെ പന്ത്രണ്ട്മണിയായി കിടന്നപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മണിയപ്പ എണീറ്റ് എണീറ്റിട്ട് പിന്നെ കിടന്നാ നാലുമണിക്ക
അത് എന്തിനാ
ഏ കുഞ്ഞ് കരങ്ങിട്ട് എണീറ്റതാ അപ്പൊ ആഹ് അങ്ങനെ ഞാൻ എണീറ്റത് എണീറ്റിട്ട് പിന്നെ ഞാൻ അവനെ ഉറക്കിയിട്ട് ഞാൻ അങ്ങനെ ആഹ സ്റ്റോറി ബുക്കണ്ട് ബുക്ക് വായിച്ച അങ്ങനെ ഇരുന്ന് പോയി അവന ഉറക്കണേന് ഇടക്ക് ഞ ഇങ്ങനെ തോളത്തിട്ടിട്ട് പയ്യെഇരുന്ന് ആടും അപ്പൊ അത് അത്രയും നേരം ഇങ്ങനെ വെറുതെ ഇരുന്നതാണ് അല്ലാം വിചാരിച്ചിട്ട് ആഴണ്ടെല്ലാം വിചാരിച്ചിട്ട് ഒരു കൈയില് ബുക്കും പിടിച്ചിട്ട് ഒറക്കുന്നെ
ആഹ്
അ ഞാൻ ഇവന ഉറ കഴിഞ്ഞിട്ട് ഞാനിത് വായിച്ച് അതിലങ്ങ് ലയിച്ചങ്ങനെ ഇരുന്നുപോയി
നാലു മണി ആയതറിഞ്ഞില്ലല്ലേ
ഇല്ല പിന്നെ വന്ന് കെടന്നെ പിന്നെ വന്നെടന്നിട്ട് ഒറക്കോം വന്നില്ല പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ആഹ് കൊറേ നേരം വെച്ച് കെടന്നിട്ടാണ് പിന്നെ ഒന്ന് ഒറക്കം കിട്ടിയത് ഞാൻ വിചാരിച്ച് ഇന്ന് കൊറെ കൂടി താമസിക്കും എഴുന്നേല്ക്കാൻ പക്ഷെ ഇതിപ്പ ഈ നേരത്തെ എണീറ്റിട്ട് ഞാൻ നോക്കിയപ്പോ എന്റെ മുതുകത്തിട്ട് ചവിട്ടി ചവിട്ടി കളിക്കുന്ന് അങ്ങനെയാ പിന്നെണീറ്റത്
ഉം ഒരു വയസായോ എത്രായി
ഇല്ലാ ആറുമാസം ആയിട്ടേയുള്ളു അതാ ഞാൻ ചോ കമിങ്ങേഴേ ഏഹ് കമിങ്ങേഴേനൊണ്ട് പിന്നെ എണീറ്റിരിക്കാനൊക്കെ നോക്കുന്നൊണ്ട് അപ്പൊ ഇങ്ങനെ
എന്റെ മുതുകത്തിട്ട് ചവിട്ടി ചവിട്ടി അവ അങ്ങേറ്റവാ ചെമരറ്റവാ കെടന്നെ അവടന്ന് എ എൻ്റെടുത്തോട്ട് നേ നീങ്ങി നീങ്ങി നീങ്ങി വന്നതാ
ആഹ്
ഉം അങ്ങനെ പിന്നെ എഴുന്നേറ്റു ഉം ഞാ ഞാൻ വിചരിച്ചവനെ ഫീഡ് ചെയ്തി
കുറുക്കൊക്കെ കൊടുക്കാൻ തൊടങ്ങിയോ
ഇല്ല അവനേ ഈ മാസം ചോറൂണ് നടത്താൻ പോണതേ ഒള്ളൂ
ആഹ്
അവന് ആഹ് മിക്ക ഈ ഇരുപതാംതീക്ക് ശേഷവാ ചോറൂണ്
ആഹ് ആഹ്
ആഹ് അതന്നെ ഞാൻ അത് തന്നെ ആലോചിക്കണെ ഇങ്ങനെ ഇപ്പൊ പിന്നെ പറയണണ്ടല്ലിങ്ങനെ ഫോണിലൊക്കെ കാണില്ലേ നമ്മള് കഴിക്കണപോലെ ചോറൊന്നും ഒടനെ കൊടുക്കാൻ പാടില്ല ഒരു വയസ്സ് വരെ മധുരം കൊടുക്കാൻ പാടില്ല ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ
ഇതൊക്കെ പണ്ടേ ഒള്ളതല്ലേ ചോറൊടുക്കലൊക്കെ അത് കൊറച്ച് നമ്മ ഒരു വ റ്റ് രണ്ട് വറ്റൊക്കെ അല്ലേ കൊടുക്കുവൊള്ളൂ കൊറേ കൊടുക്കൂലല്ലോ ഉം അത് കൊഴപ്പൊന്നുണ്ടാവൂല്ല
അപ്പഴേ ഞാന്
ഉം
കൊഴപ്പൊന്നും കാണൂലാരിക്കും എന്നിട്ട് എനിക്കിപ്പ ഇവൻ എന്റെ ആദ്യത്തെ കുഞ്ഞാ ന്നിട്ട് എനിക്ക് ഒരു ടെൻഷൻ ഉം ആഹ് ഇങ്ങനെ കൊടുക്കണം എങ്ങനെയാ ഏതാന്നൊന്നും അറിയാൻ വയ്യാത്തോണ്ട് ഞാനങ്ങനെ പിന്നെ ഉം ഡോക്ടറിനെ കണ്ടു എട ക്ക് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോ ഇങ്ങനെ പോയി ചോയിച്ചാരുന്നു അതുപോലെ അപ്പഴാ അവര് പറ ഇത് ഒരു വയസ്സ് വരെ ഒന്ന് രണ്ട് വയസ് വരെ മധുരം ഉപ്പുവൊക്കെ ഒഴിവാക്കിക്കോ അപ്പൊ ഞാൻ ചോയിച്ചു ഓഹ് ഡോക്ടറെ ഇതുപോലെ മധുരം ഒഴിവായി കഴിഞ്ഞ കുഞ്ഞിനെ റാഗിയൊക്കെ ആക്കുമ്പോ നമ്മൾ എങ്ങനെ മധുരം കൊടുക്കുക ആഹ് ഇത് ആഹ് കൽക്കണ്ടവൊന്നും ഇടാൻ പറ്റത്തി ത്തില്ലെന്ന് അപ്പഴ പറഞ്ഞെ കൽക്കണ്ടോ കരിപ്പട്ടി ശർക്കര അതൊന്നും ഇടാൻ പാടില്ല ഇപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യ നമ്മള ആപ്പിള് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ മധുരക്കിഴങ്ങൊക്കെ വേണങ്കിൽ ഒടച്ച ചേർത്ത് കൊടുക്ക. ആഹ് അതൊക്കെ നല്ലതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇനിയിപ്പോ ഒടനെ ചോറൊടുക്കണം ഞാൻ അതിന്റെ ഒരു ആഹ് ഇങ്ങനെ ഭയങ്കര ഇനി എന്ത് പറയാ വല്ലാണ്ടിങ്ങനെ ആകാംക്ഷപ്പെട്ടിരിക്കുക ഇനി ഇവന് ഫുഡ് ആക്കണം കാര്യങ്ങളൊക്കെ വലിയ ആകാംക്ഷയുണ്ട് ഇവന എന്താ കൊടു ഇവന് ആഹാരം കഴിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ
അത് ഫസ്റ്റ് അല്ലേ ആദ്യത്തതല്ലേ അപ്പൊ അങ്ങൻത്തെ ആകാശ ആകാംക്ഷയും എന്ത എല്ലാം ഇണ്ടാവും
ആഹ് അതന്നെ എത്ര കുട്ടിയാള്ണ്ട്
എനിക്ക് നാലാളാ ആഹ്
ന്ന പെ പെമ്പുള്ളാരാ
ആഹ് രണ്ട് പെണ്ണ് രണ്ടാണ്
ആഹ് ട്വിൻസാണോ
അല്ലല്ല
ട്വിൻസ് ഒന്നുല്ല ഉം ഉം
ഒന്നും ടിൻസ് കിട്ടില്ല
ഇല്ലേ കിട്ടിയില്ല
ആണോ പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടേ നമ്മൾ ഇപ്പ രണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചെലപ്പോ മൂന്നാമത്തതൊക്കെ ആകുന്നുണ്ടെങ്കിൽ അത് ട്വിൻസ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്
പൂർവ്വം ഉണ്ടാവുള്ളൂ
എന്ത് പയ്യന്റെ പരിചയത്തില് രണ്ട് മൂന്നടുത്ത്
ഇൻക്ക് ഭയങ്കര ഇഷ്ടയിനി ട്വിൻസ് ഉണ്ടാവ്ണത്.
ആണല്ലേ
വിചാരിച്ചിനു ഒന്ന് ഒന്നായിണ്ടെങ്കിൽന്നൊക്കെ.
അപ്പ എന്റെ അമ്മതാ ഇന്നലെ വിളിച്ചപ്പോ എനിക്കിപ്പ ഇവന എങ്ങനെ. എനിക്ക് ഒരു കയ്ൽ ഇവനെ എടുക്കാനാണെങ്കിൽ കുറച് കൂടി അതള്ളൂ വഷം കിട്ടണള്ളൂ. അത് ഞാൻ ഇവന ഇങ്ങനെ എടുത്ത്ടുത്ത് നടന്നിട്ട് നമ്മള ഈ. കൈപ്പത്തിയും കയ്യു ട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ബെൻ്റുണ്ടല്ലോ ഇങ്ങനെ. ആ ബെൻ്റ്ന്റെ ഒരു സൈഡ് എനിക്ക് ഭയങ്കര എല്ല് വേദനയ ഇപ്പൊ. നല്ല വേദനയുണ്ട് എനിക്കത് ഡോക്ടറെ കൊണ്ട് കാണിക്ക കാണിക്കാ പറഞ്ഞിരുന്നിട്ട് ഞാൻ കാണിക്കണൂല്ല അപ്പൊ ഞാൻ ഇന്നലെ അമ്മയ വിളിച്ചിരിന്നിട്ട്. പറയ് അമ്മേ എനിക്ക് വയ്യേ ഇവന ഇങ്ങനെ എടുക്കാനൊന്നും കഴിയ്ണില്ല എനിക് മര്യാദിക്ക്. എല്ല പറഞ്ഞപ്പഴി അമ്മ പറഞ്ഞ് കുട്ടികള നോക്കണൊക്കെ ഇങ്ങനെ തന്നെ. നീ എന്തോന്ന് വിചാരിച് എല്ല അങ്ങനെ എളുപ്പാണ് വിചാര്ച്ച് കഷ്ടാലത്തി നിന്ന് വല്ല ട്വിൻസും കിട്ടിയിര്ന്നെങ്കി എന്തെയ്യേനെ
ആഹ്
അങ്ങനെ അപ്പഴക്കെ ഞാ ഇരുന്ന് ആലോയിച്ച് ശരിയ ട്വിൻസൊക്കെ ഇള്ളവരുടെ കാര്യം
ഉം ഉം
പക്ഷെ ഇവന് എനിക്ക് വല്ല്യ ബുദ്ധിമുട്ടൊന്നും കാണിക്കൂലേ വല്യ വാശി വാശിയും ബഹളും ഒന്നുവില്ല ഇതുപോലെ അവനൊന്ന് കരഞ്ഞ് കഴിഞ്ഞ എടുക്കുമ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ എടുക്കാൻ കഴിയ്ണില്ല. ഈ കയ്യില് ആ പെന്റിന്റെ അവിടൊരു വളവ വളവ് ശ്ശെ വളവെന്ന് വശത്തിലൊരു വേദനയാ
ആഹ്
ചായ കുടിച്ചോ?
ഓഹ് ചായ കുടിച്ചു.
കടികളൊക്കെ ആക്കി?
കടികളൊക്കാക്കി.
ആഹ്. ഞാൻ ഞാന് താമസിച്ചെത അല്ലെങ്കി ഞ്ഞാന്. മിക്ക ദിവസം ഇപ്പ ഇപ്പ താമസിച്ചന്നെ എണീക്കല് മറ്റെത് ഏഴ് മണിക്കെങ്കിലും എഴുന്നേൽക്കും ഉണ്ട് ആഹ് ഉണ്ട്ണ്ട് ഉണ്ട്.
ഉം ഉം വൈകി എണീക്ക്ണേന് പ്രശ്നൊന്നുല്ലേ?
ഇല്ല ഒന്നും പറയത്തില്ല അറിയാല്ലേ രാത്രിയില് മിക്ക ദിവസം ഇവൻ കരച്ചിലായിരിക്കും. അത് അപ്പറത്ത് കേട്ടോണ്ട് കിടക്കയല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ എന്തേലുവൊക്കെ ഇതുപോലെ ബുക്കെല്ലാം വായിച്ചൊക്കെയാണ് ഇരിക്ക്ണേന്ന് ഉണ്ടെങ്കി അതും താമസിക്കും. പിന്നെ പി. എസ്. സി. ചെയ്യണുണ്ടേ അപ്പൊ പി. എസ്. സി ഒക്കെ ചെയ്യ്ണോണ്ട്. ഞാന് അതിനിലൊക്കെ ഇങ്ങനെ അങ്ങ് ആയിരിക്കും ചെലപ്പോ എനിക്ക് കൊറ റച്ച് ഫ്രീടൈം കിട്ടുമ്പയേക്കും ഞാൻ അതിലോട്ട് തിരിഞ്ഞിട്ട് പി എസ് സി ചെയ്യുവേ
ഉം ഉം
അങ്ങനെ ആഹ്
എഴുതിയിട്ടുണ്ടോ? പി എസ് സി എഴുതിയിട്ടുണ്ടോ?
ഇല്ല എഴുതിയിട്ടൊന്നുല്ല എഴുതി
ഉം ഉം അല്ല ഒരു പ്രാവിശ്യൊന്ന് എഴുതിയാല്. കിട്ടൂലാന്നൊക്കെ പറയ്ണ കേക്കാ അല്ലേ?
നമ്മള് കൊറേ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുമ്പ നമ്മള് ഇപ്പൊ പെട്ടന്നൊന്നും ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ നമ്മൾ കൊറേ ഹാർഡ് വർക്ക് ചെയ്യുമ്പഴേ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും കിട്ടും മക്കളൊക്കെ വല്ല്യ മക്കളാ?
ആഹ് ഒരു വല്ത് പത്താം ക്ലാസ്സിലാണ്
ഓഹ് അത്ര ആയല്ലേ എളയവര് ഒക്കെയേ?
അഹ് രണ്ടാം ക്ലാസ്സില്ണ്ട് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ്
നാലാ നാലാമത്തേത് അംഗനവാടിയിലാ? അപ്പൊ മൂന്ന് വയസ്സോ നാല് വയസ്സോ?
ആഹ് മൂന്നര
ആഹ്
ഉം
ഇവന് ഇപ്പൊ ഇന്നിപ്പൊ പതിനൊന്നായില്ലേ? ഉം പതിനാലാം തീയതി ആവുമ്പോ ആറ് മാസം തികയും
ആഹ് ആഹ്
പക്ഷെ ഈ ചെക്കൻ ഭയങ്കര വികൃതിയാ നേരത്തെ ഇങ്ങനെ ഇത് തന്നെ എഴുന്നേറ്റിരിക്കാനൊക്കെ നോക്കണ് ണ്ടേ
ആഹ് ഒക്കെ നൽ എളുപ്പം ചെയ്തല്ലോ അപ്പൊ
ആഹ് എഴുന്നേറ്റിങ്ങനെ ഒരു വശം ചരിഞ്ഞാ ഇരിക്കല് എഴുന്നേറ്റ് നമ്മൾ ഇരുന്നിട്ടേ കാല് ഏഹ് രണ്ട് ഫ്രണ്ടിലോട്ട് നിവർ ട്ടാറില്ലാ ഇവൻ ഈ ഇങ്ങനെ ബാക്കിലോട്ട് മടക്കി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കയ്യും കറുത്തിയിട്ടാ ഇരിക്കല്
ഹ ഹ ഹാ ഹ
നമ് വേണെങ്കി നമ്മളെ എടുത്തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാ ഇവൻ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മടങ്ങി അങ്ങ് കെടക്കും
നല്ല ബുദ്ധിയുള്ള കുട്ട്യേള് ഏഹ് അങ്ങൻത്തെ കുട്ട്യേക്ക് നല്ല ബുദ്ധി ഇണ്ടാവൂന്ന് പറയണ കേക്കാം
വേഗം വേഗം ചെയ്യുന്ന കുട്ട്യേക്ക്
ആഹ് പിന്നെ അതിന് മുമ്പ് ഇവൻ ഇങ്ങനെ രണ്ട് കാലും കൈയ്യും ഊന്നി നിന്നിട്ട് നമ്മള് മു ട്ടിലെഴയാൻ നിക്കൂലേ
ഉം
അതുപോലെ നിൽക്ക്ന്ന്ണ്ട് നിന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കുതിക്കുവാ ഇവൻ ചെയ്യുന്നെ കുതിച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് ചാടുവാ
ഉം
ആഹ് അതെ അതെ വിളിക്കണ കേട്ടാ? എന്റെ തലമുടിലിങ്ങനെ അവൻ അലങ്കോലപ്പണി ചെയ്യാ ഫീഡിയ്യാനെണീറ്റെട്ത്ത് ഡിഗ്രി മുഴുവനാക്കി ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പഴാ കൺസീവായെ
ഉം
കഴി ഏഹ് കംപ്ലീറ്റ് ആക്കീല്ലാ അപ്പൊ എനിക്ക് ഇനിയാ കംപ്ലീറ്റ് ആക്കേണ്ടത്
ഉം ഉം ഉം
ഒന്നീ ഏഹ് ഈ വർഷം തന്നെ എനിക്ക് ഇത് ഏഹ് ചെയ്യണം ഏഹ് കേറണോന്നൊണ്ട് ഇപ്പൊ അവന് ആറു മാസായല്ലോ ഞാൻ ആഹ് പോയിട്ടല്ലാ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പാകത്തിന്
ഉം ഉം
ആഹ് ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ
ഉം ആ